ഹലോ ആഹ് ആഹ് കേൾക്കണ്ട് നല്ല വിശേഷം
മഴയൊക്കെയുണ്ടോ
മഴയില്ല ഇന്നമഴയില്ല
നല്ല കാലാവസ്ഥയല്ലേ
ഉം നല്ല കാലാവസ്ഥാണ്
പിന്നെ പണി വർക്ക് ജോലിയെല്ലാ കഴിഞ്ഞോ
ഇല്ല കഴിഞ്ഞിട്ടില്ല ഇപ്പൊ തൊടങ്ങണുള്ളു
ആഹ് ആഹ് എന്ത പറ്റി ലേറ്റ് ആയി പോയോ
ആഹ്
പിന്നാ
കുട്ട്യോളൊക്കെ സ്കൂൾക്കും മദ്രസ്കും ഒക്കെ പോന്ന ആൾക്കാരല്ലേ ഓലൊക്കെ
ആഹ് ആഹ്
പിന്നെ സ്റ്റിച്ചിങ്ങൊക്കെ ഇണ്ടോ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യാറുണ്ടോ
ആഹ് അറിയൊക്കെ ചെയ്യാം
അത് മ മറ്റേ പുറത്തുന്ന് തയ്ക്കുന്നോ അതോ നമ്മുടെ മാത്രമോ
ആഹ് വീട്ട്ക്ക് വീട്ടിലുള്ളത് തയ്ക്കും പുറത്തക്കൊന്നും പോവലില്ല
പോവലില്ല ഹ ഹ ഹ
ക്ലോസറ്റിന്റെവർക്ക് കളൊക്കെ ചെയ്യും
എന്തോത്തിന്റെ യാ
ക്രോച്ചറ്റ് വർക്കല്ലേ ഫ്ലവറുകള് ഇണ്ടക്കു ക്കും ബേഗ്ണ്ടാക്കും അതൊക്കെ ചെയ്യും ക്രോ ക്രോച്ചറ്റ് അറിയോ
ക്രോച്ച്അത് അറിയത്തില്ല അതെന്താ സംഭവം ഏതാ
ക്രോഷ അറില്ല അത് അങ്ങനെ ഒരു വർക്കുണ്ട് ഈ ഗ്രാഫ്റ്റിന്റെ പോലത്തെ
ആഹാ അതെങ്ങനെ പ്രത്യേകം പഠിച്ച യാണോ കോഴ്സ്
പഠിച്ചിട്ടൊന്നുംല്ല ഞാൻ യൂട്യൂബ് കണ്ടിട്ട് പിന്നെ സ്കൂള് പഠിച്ചിന്ന ഓർമക്ക് ഇണ്ടാക്കല്ണ്ട് ഓരോന്ന്
ഉ അത് ചെയ്തിട്ട് എങ്ങനെ അത് ബിസിനസ് ആണോ
ബിസിനസ് തന്നെ കൊറെ ഒക്കെ ചെലവയിക്കുണു കൊറെ ഒക്കെ ഉണ്ടാക്കിയത് ഇണ്ട് ഇവിടെ.
അത് ഇങ്ങനെ ഓർഡർ വരൂല്ലേ ഓർഡർ വരുന്ന അനുസരിച്ചാണോ ഉണ്ടാക്കുന്നത്
അല്ല ഞാൻ ഉണ്ടാക്കിട്ട് അടുത്തുള്ളവർക്കും കടയിലൊക്കെ കൊടു ക്കും ഓഡർ കിട്ടലൊന്നുല്ല
ആഹ് ആ അപ്പൊ നമ്മള് ഈ ഉണ്ടാക്കണേ നമ്മള് സാധനം വാങ്ങണ്ടേ
സാധനം വാങ്ങണം നൂലും സൂചിയൊക്കെ വാങ്ങണം
ആ ഹ്ആ ന്ഇതെങ്ങനാ സംഭവം ഉണ്ടാക്കുന്നേ
അത്ങ്ങനെ നൂല് മടഞ്ഞ് മടഞ്ഞിട്ടേ ഒരു സൂചി ഉണ്ടാവണ്ട് അതു കൊണ്ടിങ്ങനെ
ഓ ഓ ഓ ഓ മറ്റെല്ലെ ഇതുപോലത്തെ ടൗവ്വല് പോലത്തെ അങ്ങനെ ആക്കി എടുക്കുന്നത് അതല്ലേ സംഭവം.
ആഹ്അയിനെ കാട്ടിലും കട്ടിയുള്ള നൂലാണിത്
ആഹ് ഹാഹാഹാ ഇല്ല കമ്പിളി നൂല് പോലത്ത
ആഹ് ക്ലോ ഇതൊക്കെ ഉണ്ടാകും ബനിയൻ ടോപ്പ്കൾ ടോപ്പ്കളൊക്കെ ഉണ്ടാക്കാൻ പറ്റും
അത് വെച്ചിട്ട്ടോപ്പ് ഒക്കെ ചെയ്യാം. ല്ലേ ആഹ് ആഹ് ആഹ്- അപ്പൊ അങ്ങനെ അത് വെയ്റ്റ് കാണത്തില്ലെ ആ നൂലിന്
ഹേ
അതിന് വെയിറ്റ് കാണത്തില്ലേ ആ ഇതിന്.
വെയ്റ്റ്ണ്ടാവും നല്ല നല്ല വെയ്റ്റ് ഒന്നുല എന്നാലും തിരുമ്പി ഉപയോഗിക്കാനക്ക എന്തൻ ഹലോ. ആഹ
കേൾക്കുന്നോ
ഹലോ കേൾക്കുന്നുണ്ടോ
ഹലോ
ഹലോ
ആഹ
ഹലോ കേൾക്കാവോ
ഹലോ
ഹലോ
ണ്ടോ
ഹലോ കേൾക്കുന്നുണ്ടോ
ഹലോ
ഹലോ
ഹലോ
ഹലോ
ഹലോ
ഹലോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ
ഹലോ
ഹലോ
നെനക്കില്ലാത്ത കച്ചറ ഉണ്ടാവൂല അതാ നിനക്കിപ്പള്ള ഇടങ്ങേറ്
ഹലോ
ആഹ്
കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കണ്ട്
അപ്പ അത് ഏ എങ്ങനെണ്ട് സംഭവം ഒണ്ടാക്കുന്ന
അത്
അയി ഞാൻ തയ്ച്ചിട്ടുണ്ടാക്കണേ കുട്ടിയേ എന്തോ ഒന്നും തൊള്ളയിലിട്ടായി ഇനി അപ്പ ഞാൻ പോയിക്കിയതാണ്
ആഹ് ഹ പൊടി കൊച്ച അല്ലേ പൊടികുഞ്ഞ് ആഹ്
കരഞ്ഞെങ്കി അത് തൊള്ളി കിട്ടങ്ങാണ്ട് അങ്ങനെ ചെയ്യാ അപ്പ കയ്യിട്ടോക്കിയപ്പോ ഒരു റബറിന്റെ കഷ്ണാണ്
അയ്യോ അങ്ങനെ ഡേയ്ഞ്ചർ ആണ് എല്ലാടത്തും പ്രായന്ന് പറയുന്നതേ
ആ ഇനി കച്ചറന്തേലും കച്ചറ ഇല്ലായിരിക്കൂല
അതെ അതെ ശ്രദ്ധിക്കണം എന്തേലും പറ്റി പോയാലേ
ആഹ്
ഉം അപ്പയിത് നമ്മള് ഡ്രസ്സായിട്ടെങ്ങനാ ഇത് സെറ്റ് യ്യുന്നത്
ഡ്രസ്സായിട്ട് ഞാൻ ഞാനിങ്ങനെ തയ്ച്ച് തയ്ച്ചിട്ട് ഡ്രസ്സാക്കും ഇബൻക്കൊരു കുപ്പായണ്ടാക്കിക്കണു
അഹ് ഹാ
ആവശ്യയിണ്ടെങ്കി പറയൂ പിന്നെ നമ്പർ കോണ്ടാക്ട് യ്താ മതി കുപ്പായക്കെ കൊറിയർ പാ ചെയ്യാ മറ്റേതൊക്കെ ചെറിയ സാധനങ്ങൾ മൊതലാവുലേ നാപ്പറൂപ്യക്ക കോറിയർ ചാർജ് കൊടുക്കണ്ടേ
ആഹ് ആഹ് ആഹ് ആഹ്
അത് അങ്ങനത്തെ വേണങ്കി ഇന്നെ കോടാക്ട് ചെയ്യ് എൻ്റെ വാട്സആപ്പില്
ആ ആ ആഹ് ചെ ആഹ് പിന്നെ അതങ്ങനെ റേറ്റ് എങ്ങനെ വരും
റേറ്റ് മുന്നൂറും നാന്നൂറൊക്കെ വരും കാരണം നൂലിന് ന്നെ ഉണ്ട് സംഖ്യയാവും
ആ ആ ആഹ് അപ്പയിത് നൂല് മാത്രേ ഉപയോഗിക്കത്തോളൂല്ലേ
ആ നൂല് മാത്രേ ഉപ
ആ ഒരു നൂല് വെച്ച് മാത്രം ഇങ്ങനെ വേണെങ്കി അപ്പൊ ഒരുപാട് ടൈം എടുക്കുല്ലേ
ടൈമെടുക്കും ടൈമ് കൊറെ ടൈമ കുടിക്കും ഞാൻ എന്റെ പണികളൊക്കെ ഒരുങ്ങിട്ട് ആ ഫ്രീ കിട്ടണ സമയത്ത് ഞാ അത് ചെയ്തിട്ട് അങ്ങനങ്ങനെ
ആ അപ്പ അത് നമ്മടെ ഇതിന്റെ റേറ്റും നമ്മുടെ സമയത്തിന്റെ ഇതും കൂടെ വെച്ച് നോക്കുമ്പം മുന്നൂറേ അത് ലാഭ ആണോ
ല ഇക്ക് ലാഭല്ല ഞാൻ ചെറിയ സ സംഖ്യൊക്കെ കൊടുക്കണത് അതോണ്ട് ക്ക് അത് വല്യ ലാഭല്ല
അല്ല അപ്പ നമ്മളിത്രയും കഷ്ടപ്പെട്ട് ഇത്രയും സമയം എടുത്ത് ചെയ്യുമ്പഴി
ഇതിനൊക്കൊരു ഇൻ്റർസ്റ്റാണ് ഇണ്ടാക്കാൻ അപ്പ ഞാനങ്ങനെ ഇണ്ടാക്കും
ആ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നേല്ലേ ആഹ്
ടോപ്പ് പറയ കുട്ടികൾക്കൊക്കെ പറ്റിയ ടോപ്പേ
ആ ഹാ ഹാ ഹാ അപ്പൊ കുട്ടിയൾക്ക് മാത്രേ ഒണ്ടാത്തോ വലിയവർക്ക്
വല്ല്യോർക്ക് ഇണ്ടാക്കൊക്കെ ചെയ്യും പക്ഷെ അയ്ന് റേറ്റ് കൂടൊക്കെ ചെയ്യും കൊട്ക്കും
ആഹ് ആഹ് ആഹ്
വേറെ അല്ലാതെ മറ്റേ ഓർണമെൻസ് അങ്ങൻത്തെ സംഭവങ്ങളക്കെ ഉണ്ടാക്കോ
എപ്പ് ആഹ് ആഹ് അതുണ്ടാക്ക അതോണ്ട്
അതൊണ്ടാക്കും അതിന്റെ സ്റ്റോണിനോക്കെ എങ്ങനാ റിവെ വെല കൂടുതലാണോ
ഏയ് അയ്ന് ന്റെ വെല്യ വെലോന്നുല്ല കൊൾത്തും കമ്പിക്കെല്ലെ
ആഹ് ആഹ് അത് മറ്റേ യൂട്യൂബ് നോക്കി പഠിച്ചല്ലേ അതെങ്ങനെയാ അത് കടെ കൊണ്ട് കൊടുക്കുലെ
ആഹ് കമ്മലോന്നും ഉണ്ടാക്കി നോക്കിട്ടില്ല അയ്മ്മെ കോളത്ത് വാങ്ങി ഇട്ടിട്ടൊന്നുല്ല ഇവര്
ആഹ്
ഇണ്ടാക്കൊക്കേ ചെയ്യാ എന്താടാ നേൽത്തർങ്ങും കര്യോന് എന്നാ നേൽത്തെർക്കിയാലോ കച്ചറ പോർക്കി തിന്ന് ചെയ്യും
ഉ ഏഹ് അപ്പം ഇത് കമ്മല്, മാലയൊക്കെ ഉണ്ടാക്കി ബിസിനസ്സ് ചെയ്യോ?
കമ്മലും, മാലൊക്കെ ഇണ്ടാക്ക യൂട്യൂബിലിങ്ങനെ കാണല്ണ്ട് ഇണ്ടാക്കിയത് ഒ ഞാന് ഇണ്ടാക്കാം വൈക്കായിട്ടല്ലാ അഹ് ഇണ്ടാക്കി തൊടങ്ങിട്ടില്ല. അയ്ന് കൊൾത്തും, പട്ടൺസൊന്നും വാങ്ങിട്ടില്ല ഇണ്ടാക്കി നോക്കിട്ടുല്ല
ചാകിരി ഒന്നും
ഉം ഞാൻ ന് ഒരു സ്ലൈഡിന് ഇരുപത് രൂപയ്ട്ടാ വിക്ക്ണത് അയ്ന്റെ റേറ്റ് ഞാന് ഇതില് ഒക്കെ നോക്കുമ്പളേ
ആഹ് ആഹ് ആഹ്
ഇണ്ടായ്ന് എൺപതും
ആഹ് ഇരുപതൊക്കെന്ന് പർഞ്ഞാ തീരെ കൊറവല്ലേ?
ആഹ്
ഇപ്പൊ പോർത്തുന്ന് വാങ്ങാനാണെങ്കിലും നല്ല റേറ്റ് ആകും ഉം
ച്ചാള് ഭയങ്കര ബഹളാണല്ലേ?
ആഹ് ഓനെയ് നെ ത്ത്ക്ക് എർങ്ങാനെ ഇന്നട്ട് ആത്തിണ്ട്ന്റെ ഔട്ക്കൊക്കെ പോവാന് വികും വികോച്ചിട്ട് പിടിക്കാൻ ഞാന് അപ്പോ ഓന് അങ്ങ തന്നെ പോണം
ആഹ് ആഹ് ഹാ ഹാ
അങ്ങനൊക്കെ എന്ത്
അപ്പം എന്നാ പിന്നെ ശെവ്വ് ചെയ്യണ്ടേ
ആഹ് അയ്ക്കോട്ടെ ന്നാ വെച്ചാളി